കേക്കാവോ ആ കേക്കാവോ
ുന്നുണ്ട്
ആഹ എന്തെടുക്കുായിരുന്നു
അങ്ങനെ നോക്കിോണ്ടിരിക്ക
ആണോ കുഞ്ഞുണ്ടോ
കുഞ്ഞില അല്ലേ ഫോണിലിങ്ങനെ നോക്കി കൊണ്ടിരിക്കണറ
ുന്നോ ആണോ വെറുതെ ഇരിക്കുമ്പോ എപ്പോഴും ഫോണിലാണോ
ആ അങ്ങനെ തന്നെ
ആണല്ലേ വേറെ ഒന്നും ചെയ്യാറില്ലേ
ഫോണിൽന്നെ ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ വായിക്കൂലേ
ഓ അങ്ങനെ വായിക്കുവോ
അങ്ങനെ വായിക്കല ഇഷ്ടാ പ്രതിലിപിങ്ങരെ ആപ്പില്ലേ
ആഹ്ഞൻ വായിക്കും എനിക്കും ഭയങ്കരഷ്ട അത്
ആഹ അത് ഇങ്ങനെ വായിക്കൂ പന്ത്രണ്ട് മണിയക പൈസ കൊടുത്തിട്ടൊന്നും വായിക്കാറില്ല
ആ
പന്ത്രണ്ട് മണിക്ക് ലോക്ക ആാവലോ ഓരോ പാർട്ടുകളും
ഓ അങ്ങനെയണ വായിച്ച
ആ നിങ്ങള് എങ്ങനെയ പൈസ ഇട്ടട്ടാ
ആഹ് ഞാാന് എനക്ക്ിഷ്ടപ്പെട്ട കഥയാവുമ്പോഴത്തേക്ക് അത് വായിക്കുമ്പോ നമുക്കൊരു ഇതല്ലേ വായിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഒരു മാസ് ഒരു മാസത്തെ അങ്ങനെ അടച്ചിട്ട് ചെയ്യും
ഞാൻ പൈസ കൊടുത്തിട്ടൊന്നും വായിക്കൂല
ആണല്ലേ ഇടക്ക് മാത്രം എല്ലാ പ്രാവശ്യംല്ല കേട്ടോ നമക്ക്
ആഹ് ചെത് നല്ല ഇൻറ്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോം ഞാൻ അന്നരു ദിവസം ഒരു രൂപ കൊടുത്തിട്ട് ഒരു പാർട്ട് എടുത്ത അങ്ങനെ അല്ലാതെഞാൻ പൈ അല്ലാതെ പൈസ എടുത്തിട്ട്
ആണല്ലേ ആഹ ഞാന് എന്നിട്ട് ഇപ്പ വായിച്ചോൊണ്ടിരിക്കയായിുന്നോ
ഇല്ല എപ്പ വായിക്കണൊന്നുംില്ല അ ഇങ്ങനെ ഓരോന്ന് നോക്കിങ്ങോട്ട എടുക്ക ഞാന് പന്ത്രണ്ട് മണിയകൻ കാത്തിരിക്കും മ്മള ഉറങ്ങൂല്ലേ ചെറിയ കുട്ടിയാണ്
ആഹാ രാത്രില്ലോ
പന്ത്രണ്ട് മണി ഒരു മണിക്കാവള ഉറങ്ങുമ്പോ അപ്പൊ അപ്പൊ പന്ത്ര മണി ആകുമ്പോ ലോക്ക് ലോക്ക് തുറക്കല്ലോ അപ്പൊ ഓരോ പാർട്ടി വായി ഏതൊക്കെ വായിക്കല്
എനിക്ക് ഞാനിപ്പം കൂടെന്ന് പറഞ്ഞിട്ടരു സ്റ്റോറുണ്ട്
ഉം
വായിച്ചിട്ടുണ്ടോ അത്
ഇല്ല
ആഹ ഞാനിപ്പോ അതാ വായിച്ചോൊണ്ടിരിക്കുന്നേ അത് ഫ്രഷ ഇപ്പം ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നതണേ
ആഹ
ഫുള് തീർത്തതല്ല
ആഹ
ഓരോ ദിവസം ഇങ്ങനെ വന്നോൊണ്ടരിക്ക ഓരോ ദിവസംല്ലാം ഇടവിട്ട ഇടവി വിട്ട് വന്നുകൊണ്ടിരിക്കും
ആഹ
രണ്ടു ദിവസം കൂടുമ്പത്ത കാര്യം അവരിങ്ങനെ ഇടുന്നത്
ഓരഭാത്തോ
ആഹ ഒര ഭാഗത്ത് അപ്പൊ അതങ്ങനെ വാങ്ങിച്ചു ഏതാ വായിക്കുന്ന കൂടുതൽ എങ്ങനത്തെ കഥ ഇഷ്ടം
അതാ അങ്ങനെയൊന്നുമ ഇ ത്രില്ലർ അങ്ങനത്തെൊന്നും ഇഷ്ട സാധാ നാട്ടു വിശേഷ കുടുംബത്തിത്തെ അങ്ങനെയൊക്കെ ഒപ്പരേ പോലത്തെ കഥ തന്നെ ആയിും അതിികോ
ആ എല്ലാ ഒരേ പോോലത്തെ തന്നെയാ
ആ നായിക പാവായിരിക്കും
അതെ അതെ ചെിലപ്പോ നമ്മൾ വായിച്ച കഥ തന്നെ ആയിരിക്കും വേറൊരാള് വേറൊ രീതി
ആഹ കഥാപാത്രങ്ങളൊക്കെ നായിക പാവമായിരിക്കും ചെറപ്പോ നായകന് നല്ല മാഷോ നല്ല ഉദ്യോഗസ്ഥനായിരിക്കും വീട് നല്ല നല്ല പണക്കാരായിരിക്കും അങ്ങനെ എന്നാലും വായിക്കാനൊരു ഇൻട്രസ്റ്റ് ആണ്
അതെ നമുക്ക് സമയം പോവല്ലോ ഞാനും അതുകൊണ്ടാണ് ഇങ്ങനെ ജോലി സമയത്താണെങ്കും സമയം കിട്ടുമ്പോഴത്തേക്കാണെങ്കിലും ഇങ്ങനെ വായിച്ചോണ്ടിരിക്കും
ഞാനിപ്പോൾ പ്രണയം പിന്നെ എന്താ ആഹ അങ്ങനെ എന്തോ ഒരു അതും കുടുംബത്തി കുടുംബകഥ തന്നെയാണ് പക്ഷെ പേര് പ്രണയം ആഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കഥകള്
ആ ഒരു കഥയെ വായിക്കത്തോളാ
ഏയ് രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും ഉം എന്താ കരുണ താരകോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് പേരൊന്നും നോക്കൂല
ആണല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോ അതാണെങ്കില ആദ്യം തൊട്ട് അങ്ങ് വായിക്കു
ആ ആ പിന്നെ പന്ത്രണ്ട് മണിയാകാൻ കാത്തിരിക്കും അല്ലെ രാവിലെ നേരത്തെ ചെലപ്പോ നീച്ച് വരുന്ന തന്നെ കഥ വായിക്കും ി ക്കാന കര സ്റ്റ് കൊടുക്കനെ
ആഹ് ഒരു ആകാംക്ഷയല്ലേ എവിടം കൊണ്ട് നിർത്തി തുടങ്ങും
ആഹ് അങ്ങനെയൊക്കെ ആയിരിക്കും
ഞാനും ആദ്യമെക്കെ തീർ കഥകളായിരുന്നു വായിച്ചൊണ്ടിരുന്നത് ഫുള്ള് തീർത്തുന്നുണ്ടല്ലോ
ആഹ് എഴുതി തീർത്തതാ നിങ്ങൾ വായിച്ചു കഴിഞ്ഞതോ
അല്ല എഴുതി അവരിത് എഴുതി തീർത്തതാണ് അങ്ങനെയാണ് ഞാൻ വായിക്കാറുണ്ടായിരുന്നത്
ആഹ്
മുന്നോട്ട് നമ്മൾ നോക്കി ഇരിക്കും
ഹ ഹാ അങ്ങനെയല്ലേ
പക്ഷെ ഇപ്പൊ വരുന്നതെല്ലാം ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഇങ്ങനെ ഇടവിട്ടു പോകുന്ന
അപ്പറം അക്കര പബ്ലിഷ് ചെയ്യാലേ ഉം
വായി നമ്മള് വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വായിക്കാതിരിക്കുമ്പോ ഒരു ഇതല്ലേ
ഉം ബാക്കി ആഹ് ബാക്കി അറിഞ്ഞിട്ടില്ലെങ്കിൽ
ആ അതെ അതെ
എനക്ക്നെ വായിക്കുന്നത് ഇഷ്ടമാണ് അപ്പൊ ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഓരോ പാർട്ടുകൾ വരില്ലേ അങ്ങനെ എടുത്ത് നോക്കണതായിരിക്കും പിന്നെ അത് അങ്ങനെ ആപ്പക്കെത്തും
അതെ അതെ ഞാനും അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി കണ്ടിട്ട്
ഉം
അങ്ങനെ കേറി വായിക്കുന്നതാ
എനിക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ വരും ഓരോ കഥയുടെ കൊറച്ചീച്ച അപ്പൊ അത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ അങ്ങനെ ആപ്പിലെത്തും പിന്നെ ദിവസ ആവും വായന
ആ അതെ ഞാനും അങ്ങനെ തന്നെയാണ് അല്ലാതെ പുസ്തകങ്ങളൊക്കെ വായിക്കുവോ
പുസ്തകങ്ങൾ അങ്ങനെ വായിക്കാനൊന്നുമില്ല കിട്ടി കിട്ടലില്ല അപ്പൊ വായിക്കാറുമില്ല ഞാ
ആണോ ഞാൻ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്
പുസ്തകങ്ങളോ
ആഹ് ഞാനിങ്ങനെ ഇടയ്ക്ക് വാങ്ങിക്കും പുസ്തകങ്ങള്
ആഹ്
പുസ്തകങ്ങൾ വായിച്ചിട്ട് അങ്ങനെ ഇഷ്ടാണ് ആ അങ്ങനെ വായിക്കും ഞാനിപ്പോ ഒരണ്ണം വായി ഞാനിപ്പോ ഖതീജാന്ന് പറത്തെരു ടെക്സ്റ്റ് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കയായിരുന്നു
മ്
വായിച്ചിട്ടുണ്ടോ അതിനെ കുുറിച്ച്
പ ഞാൻ ബുക്ക് വായിചേരുന്നില്ലേ
ഓ അങ്ങനെ വായിക്കാറില്ലല്ലേ
അത് ലാസ്റ്റ് അറിയേണ്ടി വരും അപ്പൊ
ഞാനിപ്പ വെറുതെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വായിക്കും അല്ലാെന്നുണ്ടെങ്കി വീട്ടിൽ ചെന്ന് കഴിയുമ്പോത്തേക്കാണെങ്കില് ആ ഫോണില് നോക്കി വായിക്കൂ അതാണ് എനിക്കിഷ് ഇല്ലല്ല ഫോണിലില്ല ആ ഇത് ഞാൻ മേടിച്ചത് പുസ്തകം
ഉ അല്ല ഈ പുസ്തകങ്ങളെയൊക്കെ എങ്ങനെ കോപ്പി ഇതില നെറ്റില് കിട്ടുവോ
ഇല്ല അങ്ങനെ കിട്ടുവാലും തോന്നുന്നു
ഉം
ആ ഇത് ഞാന മേടിച്ച പുസ്തകണെ
ഉം ഞാന അങ്ങനെ റിവ്യൂ ചെയ്യാൻ വേണ്ടീട്ട് നെറ്റില് നോക്കിയിട്ട് അങ്ങനെ കൊറെ പാട്്സ് വായിച്ചിട്ടുണ്ട് ഓരോ കഥകളുടെ എന്ത അയ്യരിിപ്പുഴയുടെ തീരത്ത് അങ്ങനെയൊക്കെയല്ലേ ഓരോ കഥകള്
ആണല്ലേ ആഹാ ഞാൻ അങ്ങനെ വായിക്കാറില്ല പിന്നെ ഉള്ളത് ഈ ഫോണിൽ കൂടെ നോക്കി പ്രതിലിപ്പി മാത്രമേ വയ്ക്കാറുള്ള
ഉം ഇപ്പൊ ഒരു കഥ മാത്രള്ളൂ വായിക്കിന് ഒരു കഥ മാത്രള്ളൂ
ആ ഒരു കഥ മാത്ര ഇപ്പം അത് മാത്രമായി പിന്നെ വേറൊന്നും നോക്കിട്ട് കണ്ടിട്ട് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല
ഇഷ്ടപ്പെട്ടില്ലെ പിന്നെ അവർക്ക് നോക്കണത് എനിക്ക് താല്പര്യ ഇല്ല ഞാനൊരു കഥ വായിച്ചിട്ട് പിന്നെപ്പോ അയ്മക്ക് നോക്കൂല
അതെ ഞാനും അങ്ങനെ
ആഹ് എനിക്കൊരു പുടുത്തണ്ട് ആ കണ്ടാ തന്നെള്ളു വായിക്ക്
ആ ഞാനും അങ്ങനെ നോക്കത്തുള്ളൂ
ചെലപ്പോ ചെലോർക്ക് നല്ല ഇഷ്ടെല്ല കഥായ്ക്കും പഷെ അമ്മക്ക്
അതെ അതുകൊണ്ട് ഞാൻ പിന്ന ഇപ്പ അങ്ങനെ അധികം നോക്കാറില്ല ഞാൻ വായിക്കുന്ന തന്നെ മാത്രമേ വായിക്കത്തുള്ളൂ
ആഹ്
ഇനി ഏതേലും ഞാനിങ്ങൻ നോക്കൂ എടക്ക് ഫോണിൽ നോക്കൂ ആരെങ്കിലും പുതിയത് എന്തേലും ഇട്ടിട്ടുണ്ടോന്നേ
ആഹ്
ഞാനൊരു ഷോപ്പില് അക്കൗണ്ട്സിലാണേ
ആഹ്
അപ്പൊ അയ്ന്റെടക്കാണ് ആ നല്ല ഒണ്ട് വേക്കെൻസി ഒണ്ട് അതെ അ ആണല്ലേ
ഹലോ
ആ ഹലോ ആ കേക്കുന്നുണ്ട് പർഞ്ഞോ
അക്കൗണ്ടിങ്ങിലൊക്കെ ഇരിക്കുമ്പളേ വായിക്കാനും ഒഴിവിട്ട്വോന്ന്
ഒഴിവെടക്ക് കിട്ടും ചെലസമയത്ത്
എന്തിന്റെ ഷോപ്പാണ്.
ട്രിക്കലിന്റെ ഷോപ്പാണേ
ആ
അപ്പൊ കൊറച്ച് എടക്ക് തെരക്കുണ്ട്
രാവിലെ ആയിക്കും തെരക്ക്
ആ രാവിലെ ആ രാവിലെ ആ അതെ രാവിലെ തെര ക്കാ ചെല സമയത്ത് ഇപ്പം ആൾ വന്നായിരുന്നെ അത് കാര്ണ
കാറിപോമ്പോ
അതെ അവര് ആ അങ്ങനെ വാങ്ങി പോവാ ീ ഹോസൽ ആക്ക അവ ബിസി ട്ട ഇനിയെന്താ വായിക്കാനുണ്ടോ വേറെ വിശേശോന്നുല്ല വേറെ വിശേഷോന്നുല്ല അ
കവിതേളൊക്കെ വായിക്കോ
കവിതയോടങ്ങനെ താല്പര്യല്ല എനിക്ക് കഥ മാത്രേയുള്ളൂ
കവിതനോടെയിരിക്കും താല്പര്യം
അതെയതെ ആ ഇഷ്ടവില്ല യാണ് കൂടുതൽ വായിക്കുന്നത്
ആ ന്തായാലും ചെലെ കവിതേളൊക്കെങ്ങനെ ചെല്ല്ണെ കേക്കുമ്പോ തോന്നാറൊക്കെ
അതെയതെ